ഹലോ
ആഹ് ഹലോ എവിടാണ്
നമസ്തേ കേൾക്കാം ഞാൻ വീട്ടിലുണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
വിശേഷങ്ങൾ ഞാൻ ഇന്ന് കൊല്ലത്ത് സ്ഥല അവിടെ
ആഹ്
ഓഹ് വില്ലേജ് ഓഫീസ് വരെയൊന്ന് പോണാർന്നു
ആഹാ
ആഹ് പോയിട്ട് വന്നപ്പഴേത്തിന് റോഡ് നല്ല ബ്ലോക്ക് ചോയ്ച്ച് പ്പൊ അവിടെ ഉത്സവം നടക്കുവാണ്നേട്ടോ അപ്പൊ പിന്നെ വേറെ വേറെ വഴിയിൽ വരേണ്ടി വന്നു അങ്ങനെ ഇച്ചിരി താമസിച്ച് പോയി
ആഹ് ഞാ ഇങ്ങനെ ഇരുന്നു ആലോചിക്കുവായിരുന്നേ
ഉം
ആഹ് പണ്ടത്തെ ഉത്സവങ്ങളാണെങ്കി ആഹ് ആഹ് പണ്ടാനെങ്കിലെ പണ്ടത്തെ ഉത്സവം ഇപ്പോഴത്തെ ഉത്സവം പറ്റി അങ് ആലോചിക്കുവായിരുന്ന്
ആന്നോ ആഹ് പറയൂ പറയൂ പറയൂ പണ്ടത്തെ ഉത്സവായിരുന്നു നല്ലതല്ലേ സമാധാന ശാന്തവും സമാധാനവുമായ ഉത്സവം
ഉം തന്നെ പക്ഷെ ഇപ്പൊ അത്ത ഉത്സവം കാണപ്പം പണ്ടത്തെ അത്രയും പോരാ
പേടിയാ ഇപ്പഴത്തെ ഉത്സവം കാണാൻ പോവാൻ തന്നെ പേടിയ
തന്നെ ആഹ് പക്ഷെ എന്തുവാ പേടി എന്തുവാണ്
പേടിയന്ന് വെച്ചാ കൊ കൊറേ ആൾക്കാാര് കുടിച്ചിട്ട് വന്ന്
ഓഹ് ആഹ് ആഹ് തന്നെ തന്നെ വേറതെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ അങ്ങനെക്കെ ഇല്ലിയോ
നേരത്തെ അടിയും ഇടിയും വഴക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് അവര് നൈസിന് പോകും അതെല്ലേ സംഭവം പക്ഷെ പണ്ടാന്നെങ്കി പേരിന്റെ കാര്യോന്നും ഇല്ലായിന്ന് പേടിക്കാതെ സമാധാനമായിരുന്നില്ലേ എല്ലാം പക്ഷെ കൊച്ചിലെ ജോലി ഇപ്പൊ എന്താ പറയാ ആഹ് ഉൽസവാം കാണാൻ പോകുമ്പഴാണെങ്കില് പണ്ടത്തെ പരിപാടിയും കാര്യങ്ങളും അതൊക്കെ അല്ല അടിപൊളി ആയിരുന്നു പക്ഷെ ഇപ്പഴത്തെ ഇത് മൊത്തവും ഇല്ലേ ഡി ജെ വണ്ടിന്ന് പറഞ്ഞിട്ട് ഇങനെല്ല വല്യ സൗണ്ട്ൽ പാട്ടൊക്കെ ഇട്ട് അതാണ് ഇപ്പഴത്തെ എല്ലാ ഇതും
യഥാർത്ഥത്തില് നമ്മളുടെ അമ്പലങ്ങളില് എന്താണ് ചെയ്യേണ്ടത് ക്ഷേത്രവുമായി ട്ട് ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളാണ് നട ക്കുന്നത് പക്ഷെ ഇപ്പൊ നടക്കുന്നത് ക്ഷേത്രങ്ങളുവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആചാരം അമ്പലത്തില് അമ്പലത്തില് അമ്പലത്തിനകത്ത് പൂജാരി കർമ്മങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അല്ല അത പുറത്ത നടക്കുന്ന എല്ലാം എന്താണ് അനുഷ്ഠാനം എന്ന് പറയുന്ന രീതിക്ക് കൊറേ ഗാനമേളയും
ആഹ തന്നെ ആണ ആണ്
അങ്ങനെ കൊറെ കാര്യങ്ങള് താലപ്പൊല് നടത്തുമ്പോ അതിനക ത്തും ഓരോരോ കാര്യങ്ങ ആഹ അങ്ങനെ തല്പ്പ ലി നടക്കുമ്പോഴേ നമുക്ക് അണഞ്ഞൊരുങ്ങണം അപ്പൊ അതിനും ഒരു ഇതില്ലാതെ എല്ലാർക്കും തോന്നിയാണ് അതും ഒരു ഫാഷനാ അല്ലെ കേരള തനിമയുള്ള ഒരു തലപ്പൊലിയോ കേരള തനിമയുള്ള കാര്യങ്ങളോ അതൊക്കെ വളരെ കുറവാണ് ആചാരങ്ങളിൽ കളിലും ബഹളം അവർക്ക് ആർഭാടം കാണിക്കാനും അല്ലെ ആഹ അല്ല അവിടുത്തെ ദേ അവിടുത്തെ ദേവൻരല്ലെങ്കിൽ ദേവിയെ സന്തോഷിക്ക കണിക്കാനായിട്ടുള്ള ഒരു ആചാരവും കാര്യങ്ങളും ഒന്നുംല്ല പക്ഷെ എല്ലാവരും എന്താണ് ചെയ്യുക എല്ലാവർക്കും ബഹളം തുപല കാതടപ്പിക്ക ഒച്ചയും സ സൗ ഒച്ചയും പിന്നെ എന്തൊക്കെയാ പ്രശ്നങ്ങള് പിന്നെ അങ്ങോൾ
ഇല്ല കൊച്ചു കൊച്ച് പുള്ളേരും എത്ര വയസ്സായ അവരും എല്ലാവരും ഇല്ലേ വരുന്ന അപ്പൊ ആഹ സൗണ്ട് ഇല്ല
എല്ലാവർക്കും ഒരുപോല അതായത് ഉത്സവ
മ്പോ വർഷത്തിലൊരിക്കലേയുള്ളൂ അപ്പം ദൂരേന്നൊക്കെ അവരവരുടെ ബന്ധുക്കളെ കാണാനും കൂട്ടുകാരെ കാണാനും ഒക്കെ കഴിയുന്നൊരു സ്വന്തം എനിക്കൊക്കെ ഞാനൊക്കെ ക്കേണെങ്കി അമ്പലത്തി പോയാ ഓ ഭയങ്കര ഓരോരുത്ത ത്തരോരുത്തര് വന്നു വിളിക്കുവാ അടുത്താള് വിളിച്ച് അടുത്താള് വിളിച്ച് അടുതാള് വിളച്ച് വിളച്ച് നമ്മളമ്പത്തിലത്തിലങ് കറങ്ങി നടപ്പാ ജോലി ഓരു തരത്തി പറ്റൂല അത്രക്ക് എല്ലാ അറിയാവുന്ന ഒരാൾ ബന്ധുക്കളായോണ്ട് എല്ലാരും വരും എല്ലാരുടത്ത് സം അമ്മയുടെ കൂടെക്കെ പോയാ പിന്നെ നമ്മള് പിന്നെ അമ്പലത്തിലൊക്കെ പോയാ തിരിച്ച് വരുന്നത് പിറ്റേന്ന് രാവിലെ നേരം വെളുത്തിട്ടായിരിക്കും അങ്ങനെയായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനൊന്നുല്ല ഇപ്പം പോയിട്ടെങ്ങനെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി എ എങ്ങനെങ്കിലും ഒന്ന് പോയിട്ട് എങ്ങനെങ്കിലു എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനാ നോക്കുന്നത് എന്ന് വെച്ചാ നമ്മടെ സാഹചര്യം അതാ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പക്ഷെ ഊ ആഹ ഈ എനിക്ക് ഗാനമേളയൊന്നും അങ്ങനെ പക്ഷെ നാടകങ്ങള് നല്ല നാടകങ്ങള് നമ്മടെ മനസ്സിനെ ഒരു സന്തോഷിപ്പിക്കുന്നതും പിന്നെ ചിന്തിപ്പിക്കുന്നതുമായ നാടകങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോളതൊക്കെ വളരെ അപൂർവാണ് പിന്നെ ബാലെ പുരാണ കഥകള് നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലത് സം നാടക ഉം സംഗീതവും ഇത് ഒക്കെയായിട്ട് ചേർത്തവതരിപ്പിച്ചു ആഹ് പിന്നെ കാ കഥാപ്രസംഗം ഒണ്ടായിരുന്നു കഥാപ്രസ ഇപ്പം വള കഥാപ്രസംഗമേയില്ല അയില ഉണ്ണികൃഷ്ണൻ വി സാംബശിവൻ അവരുടെയക്കെ അ ആയിഷ പിന്നെ എനിക്ക് ഒഹ അങ്ങനെയങ്ങനെ കൊറേ കാ കാര്യം അങ്ങനെ അവരെ ക്കെ നമ്മടെ മനസ്സിലിങ്ങനെ
ഉം
ചെമ്മീൻ.
ആഹ് അ
നല്ല ക നല്ല നല്ല കഥകളെട്ത്തോണ്ടന്ന് അവര് അത്. കഥ പാട്ടൊക്കെകേ ഒരുപാട് പാട്ടൊക്കെ ചേർത്ത്ട്ട് ആ പാട്ടൊക്കെ നല്ല ഭ നമ്മള് അവര് പറച്ചിലാ അതാ ന്നോക്കൂ പറയുമ്പോ നമ്മള് കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്നു അവടെ ദോ ഇയിലെ നടന്നു വരുന്നെ ആരാണന്ന് നോക്കിയേ എന്ന് പറയുമ്പോ. എല്ലാരും ഇങ്ങനാ കേട്ടെ കഥക്കേരും. തമാശയ ഒരു തമാഷെ ഒരു സന്തോഷം അതൊക്കെയാണ് നമ്മണ്ടെ- അവരങ്ങനെ പറയിപ്പിച്ച് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നില്ലേ. അതുപോലെ ഇന്നാർക്കെങ്കിലും പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഉണ്ടോ?
ഇപ്പൊവില്ല ച്ച്
ഉം ഇപ്പ ഇല്ല ട്ട്പഷെ മനസ്സിന് സന്തോഷോണ്ടോ? ഇമ് ഇപ്പഴ്ത്തെ പാട്ട്കള് പോലും- ഇപ്പഴത്തം അ സിനിമാ പാട്ട്കൾ പോലും ഒരു- ഓ ക ട്ട് കേട്ട്ട്ട് നമ്മുടെ മനസ്സിലത് നിക്കുന്നില്ല വളരെ അപൂർവ്വം പാട്ട്കള്ള- അതോണ്ടെനിക്ക് പുതിയ പാട്ടുകളോടൊന്നും അത്ര വല്യ താൽ പര്യവുള്ള ആളല്ല പുതിയ സിനിമകളോടും, സിനിമകളൊക്കായാ ലങ്ങനെ ഉള്ളില് ഇങ്ങനെ ട്ടെച്ചെയ്യുന്ന. കാര്യങ്ങളൊന്നുല്ല എല്ലാ- പൊറമേ ഇതങ്ങനെ നടന്നങ്ങ് പോവും. അത് ഒഴുകി ഒഴുകി അപ്രത്യക്ഷമാവുകയാ, അതിന്റെ എന്തെങ്കി ലൊരു കല്ലോ അല്ലെങ്കിലൊരു കമ്പോ എവിടെങ്കിലും തങ്ങി ന്നിക ക്കുന്നൂ ന്നോയ്ച്ചല്ലോ ലേ. സത്യല്ലേ അത് അതല്ലേ അയ്ന്റെ സത്യം നമുക്ക് ഒന്നും ഒന്നും- ഒന്നും അവശേഷിപ്പിക്കാതെ അത് പൊയ്.
ഉം
പക്ഷെ യഥാർത്ഥത്തില് എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ട് പോകുന്നതാണ് ന്നല്ല- ഒരു കലാസൃഷ്ടി ല്ലെ അത് ആ ഒരു സംഭവം എനിക്ക്- ഇപ്പഴ്ത്തെ അതുകൊണ്ട് എനിക്ക് ഇപ്പട് തെ ഞാ ഒത്തിരി കാലവായി സിനിമ കണ്ടിട്ട്.
ഞാനും എന്നായ് സിപൈ സിനിമ ഒന്നും. വെറുത്തെ ഒരൊ കൊ സിനിമ.
ഇപ്പം പക്ഷെ വാഴ സെക്കൻന്റെജ് ഫസ്റ്റ് ഞാ കണ്ടിട്ടില്ല. അത് കാണണംന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം കൂടി വഴക്കും.
ഏ കൊള്ളാന്നും പറയുന്നുണ്ടല്ലേ.
ആഹ കൊള്ളാ കെട്ടോ.
ഉം
അതായത് നമുക്ക് ഒര് ഷന്ദേശുണ്ട് സന്ദേശുണ്ട്. ഇത് അങ്ങ് ഇങ്ങനെയായാൽ ഇങ്ങനെ വെരും അങ്ങനെയാവാതെ നമ്മളെങ്ങനെ മുനോട്ട്- പോകണം എന്നുള്ള ആ ഒരു സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ സന്ദേശം എന്ന് പറയുന്നൊരു- ഞ്ഞും വേണ്ടാർന്നു പറണ്ട അതുണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക്- ആ അതങ്ങന അങ്ങനെയുള്ള കലാസൃഷ്ടികളുണ്ടാവുന്നില്ല അത്- അത് പോലെ ഇങ്ങന ഉത്സവ അങ്ങനെ കൊറേ ഉത്സവങ്ങളുവായിട്ട് ബെന്ധപ്പെട്ട- കൊറേ സിനിമകളുണ്ടായിരുന്നു അന്ന് ഉത്സവ പിറ്റേന്ന്.
ഏഹ്
ഇങ്ങന വേറൊരു ചെ ഒ ഇടുവിലുണ്ണികൃഷ്ണക്കെള്ള വേറൊരു സിനിമണ്ട് എനിക്കതിന്റെക്കെ പേരോർമ്മയില്ല അങ്ങനെ അതിനാത്തൊക്കെ. എങ്ങന ചെ, എങ്ങന വണ്ടിക്കുതിരേന്ന് പറയുന്നൊരു സംഭവുണ്ട് പണ്ട്. വണ്ടിക്കുതിര അറിയാമോ?
വണ്ടിക്കുതിര. ഇല്ല ഹ ആ വണ്ടിക്കുതിര കേട്ടിട്ടുണ്ട് ഞാൻ.
ഏറ്റവും നല്ല വണ്ടിക്കുതിരക്ക് സമ്മാനൊണ്ട്.
ആഹ ഹ.
അലങ്കരിച്ച് വരുന്ന വണ്ടിക്കുതിരയ്ക്ക് ഇന്ന കരക്കാര് കൊണ്ടുവരുന്ന വണ്ടി കുതിര പ്രസ് ആ അല്ല, അതല്ല കാള കുതിരയല്ല, വണ്ടി കുതിര വണ്ടി. കുതിരന്ന് വെച്ചാ വല്യ കുതിരയല്ലേ കുതിര നമ്മള് സാധാരണ കുതിരയല്ലേ കുതിരയുടെ രൂപ ത്തില് വലിയ ച, ചട്ടത്തിനകത്ത് ഇത് പണിയും.
ആഹ.
പണിഞ്ഞിട്ട് ഇത് കുതിരയെ കണക്കിത് നമ്മളൊക്കെ ചാക്കില്ലേ. ചണച്ചാക്ക് ചണച്ചാക്ക് വെ ച്ച് ഇത് ഇങ്ങനെ ഒണ്ടാക്കും. വലിയ ഇത് എന്നിട്ട് അതിനത്ത് തുണി നെറ ച്ച് ഇത് കെട്ടും വല്യ.
ആഹ.
അപ്പൊ ഇത് ഒണ്ടാക്കി ഈ കുതിരയുടെ രൂപത്തിലിത് പണിഞ്ഞ് ഇങ്ങനെ വര. എന്നിട്ട് ഇതിന്റെ മുന്നില് ഇതിന് വലിയ തലയായിരിക്കും വലിയ തല ച്ച ആ രൂപത്തിനൊത്ത ഒരു തല ആ തല. കളർ വെച്ച് പെയിന്റോക്കെ അടിച്ച് ഭംഗിയാക്കിട്ട് ഒരു കുതിരയുടെ ഒരു തല കാണാം. ഈ തലെന്ന്റഞ്ഞ മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്നത. അത് ഇത് ഈ കുതിരയ എടുക്കുമ്പോ മാത്രമേ ഈ കൊതു വെക്കത്തുള്ളൂ അതുവരെ ആ ഭാഗംന്തിയ്യും കട്ട് ചെയ്ത് നിർത്തിരി എ ഇതില് എടുത്തൊരു കോല് വെച്ച് ഇങ്ങന. കണക്ട് ചെയ്ത് വെച്ചേക്കും. ഇതെടുത്ത് അതിന്റെ മേല് വെച്ചാ മതി അങ്ങനത്തെ ഒരു സംഭവം എന്നിട്ട്. ഈ ഒരുപാട് രൂപങ്ങളൊക്കെല്ലേ.
ആഹ്
ഇപ്പൊക്ക പാവകള് പിന്നെ തോ
ഉം
തെളങ്ങുന്ന പേപ്പറൊക്കെല്ലേ അതൊക്കെ വെച്ച് കൊരു തോല പോലത്തെ മാലയൊക്കെ ഇട്ട് ഒത്തിരി രൂപങ്ങളൊക്കെ കാണും. അതിങ്ങനെ നീളത്തില് വെച്ച് കമ്പി വെച്ചിങ്ങനെ അടിച്ചിട്ടെ. കമ്പിയല്ല തടി വെച്ചിങ്ങനെ അടിച്ചിട്ട് അയ്ന്റെ മേളി, മേളി പറ പറക്കി വെച്ച്, പറക്കി വെച്ച്, പറക്കി വെച്ച് ഇങ്ങന.
ആഹ.
അങ്ങന ഒരുക്കി വെക്കും. പക്ഷെ ഒത്തിരി. ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇതിങ്ങനെ എന്നിട്ട് മാലയൊക്കെ ഒത്തിരിയൊക്കെ ഇ- ട്ട് നല്ല ഭംഗിയത് കാണാൻ ഒരിക്കി ഇങ്ങനെ വരുമ്പം എന്നിട്ട് ഇത് വലിക്കും ആൾക്കാര്. അതിന് നാല് ചക്രം കാണും.
ആഹ് പക്ഷെ ആ സംഭവം ഇപ്പ ഇല്ല.
ഇല്ലല്ല പ്പം വളരെ അപൂർവെള്ള നാല് ചക്രം കാണാം ഈ നാല് ചക്ര ത്തിലുരുട്ടിയതിനെ കൊണ്ടുവരുന്നേ. അപ്പൊ ഇത് ആൾക്കാര് മുന്നിൽ ഇന്ന് വലിക്കും കുറച്ചു പേര്. ബാക്കിലിന്ന്തിനെ തള്ളും. കൊയ്ത്തൊഴിഞ്ഞ പാടത്തിൽ കൂടെ ഇതിങ്ങനെ തള്ളിയെടുത്ത്. കൊണ്ടുവന്ന് അമ്പലത്തിന്റെ മുന്നില് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ട്ടും മൂന്ന് പ്രാവശ്യം ചുറ്റാൻ പറ്റത്തില്ല ചെല അമ്പലങ്ങളെ ചുറ്റാൻ പറ്റത്തില്ല അന്നെരം മുന്നോട്ടും പിന്നോട്ടും ഇതിനെ കേറ്റിയിറക്കി ഭഗവാനെ കാണിക്കും ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി അവിടെ ആരാ ഉള്ളത്? അവരെ കാണിച്ച് അതായിരുന്നു പക്ഷെ അതൊക്കെയൊരു പിന്നെ അതിന്റെ മുന്നിൽ കിടന്ന് കളിക്കാം അങ്ങനെയൊക്കെ കൊറേ എന്നാലും അങ്ങനാ ആ എന്താ ഒരു സന്തോഷത്തിന്റെ ഒരു എന്താ പിന്നെ എട് - പ്പുതിരണ്ട് എടുപ്പുതിരാ. ഞങ്ങടെ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ എടുപ്പ് കുതിര വളരെ കുറവാണ്. അപിന്നെ ദൂരോട്ട് - ട്ടുള്ള അമ്പലങ്ങലിലാണ് എടുപ്പ് കുതിര പിന്നെ എടുപ്പ് കാള. അതും അത് ചെറുതായി ചെറ വളരെ ചെറുത അത്ര വലിയ വലുതൊന്നുല്ല. ആ പിന്നെ ആന എന്തായാലും ഒരാന കാണും.
ആഹ് ഇപ്പൊ അതൊക്കെയ ഇപ്പൊ ഇതാ ന്താ പറയാ പക്ക ഇതായ്ട്ടിരിക്ക്‌ന്നത്. കുതിര കാള പിന്നെ മറ്റേ ഇപ്പൊ ഉത്സവത്തിനെല്ലാം കുതിര കാള പിന്നെഏ ചെറുതല്ല വലിയത് ഇപ്പൊ എത്ര മാത്രം വലി വള്ളം അല്ലേ ആഹ് അഹ അഹ
ഇതൊക്കെയാണ് പണ്ടത്തെ ഉത്സവം
ആഹ് ഇപ്പോഴത്തെ വന്നിട്ട് എല്ലാം ചിന്ത മാത്രവാ.
ആ ആ എങ്കിലും
ആൾക്കാരെന്തേങ്കിലും ചിന്തിക്കുന്നു അത് തന്നെ എന്തോ വരുന്നു പ്രവർത്തിക്കുന്നു. അല്ലേ പക്ഷെ ഒരു എല്ലാം കാ- ഒരു പക്ഷെ പണ്ടത്തെ അതേ രീതി വന്ന് കഴിഞ്ഞാ എല്ലാരും അതെ ആകർഷിക്കുന്ന് സംശയല്ലേ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായിരുന്നു ഏറ്റവും നല്ല എല്ലാരും സന്തോഷ- ത്തോട്കൂടി സമാധാനായ്ട്ട് ഉത്സവം കണ്ടിട്ട് പോവില്ലേ.
ആഹ്
അതൊരു സന്തോഷ അല്ലേ.
തന്നെ ശരിയാന്നേ
ഉംഹ്
ഉം പക്ഷെ അതൊക്കെയായിര്ന്ന്. പഷാ പണ്ടാന്നെങ്കി പ്പഴും ഓർക്കുന്നുണ്ട് പണ്ടത്തെ ചെണ്ട ഉണ്ടല്ലോ? ചെണ്ടാ ചെണ്ടയുടെ മ ആ ച ചെണ്ട മേടം മറ്റേ ചെണ്ട തന്നെ വല്ല്യ വലിപ്പം ആയിര്ന്ന്. ഇപ്പോഴത്തേക്ക് അങ്ങനെ ഒരിതില്ല സത്യം പറഞ്ഞ അന്ന് മറ്റേ ഇല് താമ്പോലം നാസ് ഡോള് ഇങ്ങനെ സംഭവക്കണ്ടല്ലോ